ഹലോ.
ആഹ് കേൾക്കുന്നില്ലേ.
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് നമുക്കറിയാം ന ആഹ് കഴിച്ചു കഴിച്ചു കഴച്ചു. ആഹ് കഴിച്ചു.
ഇന്നന്താ ഫുഡ് ഉണ്ടാക്കിയേ?
നമ്മള്ന്ന്. പോയത് കൊണ്ട് നമ്മള്ന്ന്. മാംസാഹാരം വെക്കാലോന്ന് വിചാരിച്ചു ഇങ്ങനെ അതാണ്ന്ന്. ഇണ്ടായിരുന്നത് ഇന്നത്തെ. അതെ അതെ അതെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട. വിഭവംന്നച്ചാ അതാണ് അത് നമ്മളിങ്ങനെ വറ ത്തിട്ടും അതുപോലെ തന്നെ കൂട്ടാനായിട്ട് വെച്ചിട്ടും അതൊക്കെയാണ് നമ്മള്ന്ന് ഏ നമുക്ക് ആഴ്ചല് ഒരു ദിവസം എന്തായാലും നമുക്കൊരു പ്രധാനപ്പെട്ട ദിവസാണല്ലോ എല്ലാവരും വീ ട്ട്ലിള്ള ദിവസാണല്ലോ.
ആഹ് ഇന്ന് ഞങ്ങള് ഇണ്ടാക്കേത് മുട്ട റോസ്റ്റും ചോറാണ് ഇന്ന് ഇണ്ടാക്കിയത്.
ആഹ് അതെ. നമുക്ക് എല്ലാവരും കൂടുതല് എല്ലാവരും കൂടി നിക്കുന്ന ഒരു ദിവസാണ് ഞായറാഴ്ച പോലുള്ള അവധി. ദിവസങ്ങള്. അപ്പൊ അന്ന് എന്തായാലും നമുക്കൊരു പ്രധാനപ്പെട്ട വിഭവം തന്നെ നമുക്ക് ഇണ്ടാക്കണം.
ഇണ്ടാക്കൂല്ലേ ഞങ്ങള്ടെ അങ്ങനെ ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം. ഞായറാഴ്ച അങ്ങള് അത്രക്ക് ഇതാവൂല വെള്ള്യഴ്ച നമ്മളെ പള്ളി ഒക്കണ്ടായിട്ട്. അങ്ങനെ ഞങ്ങള് വെള്ള്യഴച്ച നല്ല ഫുടൊക്കെ ഇണ്ടാക്കും.
ആഹ് ശരി നമ്മള് ഈ അവധി ദിവസാണല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും വീട്ടില് കൂടി നി ട്ടുന്ന ദിവസം ആയതുകൊണ്ട് പുതിയ പാചക രീതികളും ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
കേൾക്കുണ്ട്. സൗണ്ട് കുറച്ച് കുറവാ.
ആഹ് അപ്പൊ അങ്ങനെ അവധി ദിവസൊക്കെ ഉണ്ടാവുന്ന ദിവസം നമ്മള് എന്തേലും പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്തെലും ഉണ്ടാക്കോ അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ വീട്ടില്.
ആഹ് എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോ ഞാനും ചിലപ്പോ ഞാറാഴ്ച ഉണ്ടാക്കും ചിലപ്പോ വെള്ളിയാഴ്ച്ച ഉണ്ടാക്കും. ഇന്ന് മന്തിയൊക്കെ ഉണ്ടാക്കുവോ?
ആഹ്ഉണ്ടാക്കും. മന്തി ഉണ്ടാക്കും.
നിങ്ങളെങ്ങനെയാ മന്തി ഉണ്ടാക്കല്?
നമ്മൾ ഇവിടെ കുക്കറിൽ അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്.
ആ റെസിപ്പിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ?
ആ നമ്മള് എന്ന് വച്ചാ ആദ്യം എന്താ വച്ചാ ചിക്കന് ഇങ്ങനെ ഇട്ടിട്ട് ആദ്യം അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ആഹ് ഒരു വിസില് വരുന്ന രീതിയിലാണ് നമ്മള് ചെയ്യ പിന്ന. ച ചോറ് വേറെ വെച്ചിട്ടുണ്ടാവും അപ്പോ ഇത്. ആഹ് ആഹ് പിന്നെ അത് ന്ന് അയ്ന്റെ സ്റ്റോക്ക് അ വരുന്ന ആ ഒരു വെള്ളം. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട്.
അത് ചിക്കൻത്തെ വെള്ളം.
ആഹ് അതെ അതെ ചിക്കനിത്തെ വെളളം ഈ മസാലെക്കെ ഇട്ട്ട്ട് ണ്ടല്ലോ.
ഞാന് ചിക്കൻ പൊരിച്ചിട്ടാണ് ഇട്ക്കല് നിങ്ങള് അങ്ങനെ വേവിച്ചെടുക്കലാതോന്ന്ണ ലേ.
ആഹ് അതെ നമുക്ക് വല്ല്യങ്ങട്. ഉം എ ഇപ്പത്തെ പുതിയ രീതികളൊന്നും നമുക്കങ്ങനെ.
മസാലക്കെങ്ങനെ ഇട്ട്ട്ക്കല് ചിക്കന്ക്ക് മസാലക്കെങ്ങനെ ണ്ടാക്കിട്ക്കല്. മന്തിണ്ടാക്കുമ്പം മ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണോ ഉണ്ടാക്കിട്ക്കല്.
ആ ആദ്യം ചിക്കന്ങ്ങനെ എടുത്ത്ട്ട്. കുക്കർല്ട്ടതിന് ശേഷം ഉപ്പ് അതുപോലെ തന്നെ. ഈ മസാലകള് വാങ്ങാ കിട്ടുവലോ. സ്റ്റണ്ടായിട്ട് നമുക്ക് ആഹ് അപ്പൊ. അത്ട്ത്തിട്ട് നമ്മളതിൽക്കിട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് വിസില് വരുന്ന സമയത്ത്. തൊർന്ന് വെച്ചിട്ട് അതിന്റെ സ്ട്രോക്ക് എടുത്തിട്ട് മാറ്റിട്ട്. അങ്ങനേണ് ചെയ്യാറ്.
ഉം ഞാനങ്ങനല്ല ചെയ്യാറ് ഞാനെന്ത് അറില്ല നമ്മളെ സെല്ലാ റൈസ്. ത്ത് അരി കൊട്ന്ന്ട്ട് വെള്ളത്തിലിട്ടൊക്കെ ചുടു വെള്ളത്തില് കൊർച്ചൊര് ഇരുപത് മിൻറ്റ് ചുടു വെള്ള ചൂടു വെള്ളത്തിലിട്ടക്കും ചുവപ്പരി മന്തിണ്ടാക്കാന് ചുവപ്പരി ഇടും വെള്ള അരി നമ്മ ഫ്രൈഡ് റൈസ്ണ്ടാക്കണ ണ്ടാക്കു ഒള്ളു അപ്പൊങ്ങനെ ചുവപ്പരി
വിപണീല് വാങ്ങാ കിട്ടുവോ?
ആഹ് വാങ്ങാ കിട്ട്വല്ലോ.
ഉം അതിനെ കുറിച്ച് വല്ല്യ അറിവ് എനിക്ക്യില്ലാട്ടോ.
ആഹ് നമ്മള് മന്തിണ്ടാക്കാ ഉം ഫ്രൈഡ് റൈസ് ഒക്കെണ്ടാക്കാർഞ്ഞാ ആ ഒരു. ആ കടേന്ന് ചോയിച്ചിട്ട്ണ്ടെങ്കി ഓലയ്ക്ക്ള്ള എല്ലാ സാധനങ്ങളും നമ്മളെ കൈയ്ക്ക് ഇട്ത്തരും.
അത് ശെരി അതിനെ കുറിച്ച് എനിക്ക് വല്ല്യ ധാരണ ഇല്ല്യ ഞാന്പ്പോ ങ്ങനെ. ഈ എന്തെങ്കിലുങ്ങനെ ഫോൺല് എന്തെങ്കിലും. കാണുന്നുണ്ടെങ്കി അത് നോക്കിട്ട് അങ്ങനെ പരീക്ഷിച്ചിട്ട് അങ്ങനെ ചെയ്യാറ്.
ഞാനു ആദ്യക്കെ ഫോണിലൊക്കെ കണ്ടിട്ടങ്ങനെ പരീക്ഷിച്ച് ചെയ്യല് പിന്നെപ്പ ഞാൻ എന്റെ മനസ്സ്ന്ന്ട്ത്ത്. അങ്ങനെട് ചെയ്യു ഓരോന്ന് പ്പ അല്ലാ റെഡ്യായി അടി നല്ല ഉഷാറായിട്ട്ണ്ടാവു ചെയ്യും. ഞാന് ഞാ മന്തിണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പർഞ്ഞു തന്നാലോ.
ആഹ് റെസിപ്പി ഒന്ന് പർഞ് തന്നോളൂ എന്നാ എനിക്ക് ഇനി യാ വരുമ്പോ അത് പരീക്ഷിക്കാലോ.
ട്ടെക്കാ വല്ല്യ അരിണ്ടല്ലോ നമുടെ ബസുമതിന്റെ സെല്ലാ റൈസ് അരി കൊട്ന്ന്ട്ട് വെള്ളത്തിലിട്ടെക്ക ഇരുപത്. ചെർങ്ങ ചെറിയ ചടുവെള്ളത്തിലിട്ട് വെക്കണട്ടോ. ഒരിരുപത് മിൻറ്റ് നേരം വെള്ളത്തിലിട്ട്ക്കാ. എന്നിട്ട് നമ്മളെ ചിക്കനൊക്കെ കൊണ്ടന്ന്ട്ട് ചിക്കന് ചെർ ചെറിയ കഷ്ണങ്ങളാക്ക അത് കൊർച്ച് വല്ല്യൊരു കഷ്ണങ്ങളാക്കണം പീസൊക്കെ. നമ്മളെ വീട്ടില് നമ്മക്ക് നമ്മക്ക് തിന്നാനല്ലേ പൊർതൊക്കെ ആൾക്ക മ്മള് കടേന്ന് വാങ്ങണ പീസ ത്രോയ അത്യാവശ്യം വല്ല്യ പീസയ്ക്കാരല്ലോ മന്തിന്റെ. പിന്നെ നമ്മടെ തൊലി കളയാ ത്തെ ഹലോ.
ആഹ് തൊലി കളയാ
തൊലി കളയാത്തെ എ. ത് വാങ്ങണക്കാരം ഏറ്റവും നല്ലത്ന്നാ അങ്ങനെ ആമ്പോ ആ തൊലി ആ നമ്മള് കടയിന്ന് വാങ്ങണ തൊലിന്റെ ആ അതേപോലെ നമുക്ക് കിട്ടും അപ്പ നമ്മള് അങ്ങനെ പറയാണെങ്കി ഓലങ്ങനെ ചെയ്തു തരും
ലി കളയാത്ത ചിക്ക് ക്കെൻ വാങ്ങാ കാരണം എന്താ
തൊലിർഞ്ഞ മ്മളെ പൊറത്ത തൊലിയല്ല ഉള്ളിള് രു തൊലി വെള്ള തൊലി ഇണ്ടാവല്ലോ അതെ അതാകുമ്പോ നല്ല ടെ കാണാനരു ചന്ത ഇണ്ടാവാൻ വേണ്ടീട്ട്
ആ അത് ശരി അതാണ് അത് കൂടെ അതിൽ വെക്കെണീന്റെ കാര്യല്ലേ
അതാണ് കണാത്യാശം ച ന്തുണ്ടാ ഒര് ഇതാണ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടണല്ലോ ആദ്യരു മസാല പടിക്കുമ്പോ അതിങ്ങനെടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ
ആ അതെ രുച് ചിണ്ടാവു ല്ലെ ആ മസാലകളൊക്കെ അതിനകത്ത ആവും പിടിച്ചിട്ടുണ്ടാവല്ലെ
ആ അതിനത്ത് പിടിക്കും മറ്റേലും പിടിക്
മ് അപ്പ അന്ന് എങ്ങനേന്ന്നുള്ളതൊന്ന് പറ
അങ്ങനെ പിടിക്കോ അങ്ങനെ നമക് മക്ക് ന്നെ അത് മസാല ചെയ്തെട്ക്ക അരി വെള്ളത്തിലിട്ട് വെച്ചില്ലേ നമ്മൾ ഓൾറെഡി പി നമ്മളപ്പൊ അടുപ്പത്ത് നമ്മള് കുടിക്കല് നമ്മള് ചമ്പില് വള്ളം വെക്കാ വെള്ളം വെക്ക അയില് ഏലക്കായ് പട്ടപ്പൂവ് ഏ സ് എണ്ണോഴിചൊടുക്കണം ലേശം ഉപ് സൺഫ്ലവർ ഓയ്ല് ഇല്ലേ അത് അത് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ വെള്ളം അട വെക്കാ അടുപ്പത്ത് വെക്കാ തീയ ഒക്കെ കത്തിച്ചിട്ട് ഗ്യാസമലാണെങ്കിൽ ഗ്യസ്സ്മലും വെക്കട്ടോ ഞാൻ അടുപ്പത്ത് ഇണ്ടാക്കണതാണ് പറയണത്
അടുപ്പത്തിണ്ടാക്കണ അടുപ്പത്ത് അടുപ്പത്തിണ്ടാക്കണോ എളുപ്പം
ആ അടുപ്പത്തി ഇണ്ടാക്കുമ്പൊ കനലൊക്കെ കിട്ടും നമ്മക്ക് നമ്മള് പൊർത്തുന്ന് കനലൊക്കെ വാങ്ങണ്ടേ അടുപ്പത്താമ്പൊ നമ്മക്ക് കനലൊക്കെ ഇണ്ടാവല്ലോ
ഇത് കനലിലും കൂടി കെടന്നു വേവണോ
ആ കണലൂടി കടന്നു വേവണം പിന്നെ എന്താ ചെയ്യാെച്ചാല് ഈ ചി ക്കനൊന്ന് മാഗ്നേറ്റയ്തെടുക്ക വെളുതുള്ളി ഇഞ്ചി പേസ്റ്റ് തക്കാളി സോസ് മാഗി ക്യൂബ് മന്തി മസാല പിന്നെ കുരുമുളക് പൊടി കാശ്മീരി പൊ മൊളക് പൊടി പിന്നെ എന്താ പറയാ ഉപ്പ് ഒക്കെ ചെയ്തിട്ട് ആ കാശ്മീരി മൊളക് ഇല്ലെങ്കി നമ്മളെ കളർണ്ടല്ലോ കളർ പൊടി എന്ന ഒരു നമ്മളെ മന്തി ക്കൊരു കളറ് കിട്ടും ചെയ്തോളും കാശ്മീരി നല്ല ചുവപ്പുണ്ടായത് ഇന്ന കളറിന്റെ ആവശ്യല്ല കളർ അത്ര നല്ലതൊന്നല്ലല്ലോ
ഉപയോഗിക്കാൻ പറ്റ് റ്റു കുട്ടിയാൾക്
പറ്റൂല ഇല്ലെങ്കിൽ കാശ്മീരീ മൊളക് പൊടി ഇല്ലെങ്കി മാത്ര നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്
ഇപ്പതില് കാശ്മീരി മൊളക് പൊടി ഇടാർണ്ട് ല്ലേ
ഇടാർണ്ട് പിന്നെ നമ്മളെ ഇതൊക്കെ ഇട്ട് കൊടുക്കാ ഏ ഏലക്കായി പട് ഉവ്വാ കര്കിട്ട് കൊടുത്ത് നല്ലോണം കൊയച്ചെടു എ മ് മിക്സ് ചെയ്താണ്ട് അവ്ടെ വെക്കാ ഒര് പത്ത് പതിനഞ്ച് നമ്മള അ രി വേവ്ണ വരെ നമ്മളവടെ വെക്കത്
ഇത് മി മിക്സെയ്തിട്ട് ഇങ്ങന വെക്കാല്ലേ
ആഹ് അപ്പൊ പിന്നെ അങ്ങനായി പത്ത് ഇരുപത് മിൻറ്റ് അരി വേവുമ്പൊ വെള്ളത്തിലിട്ട് വെച്ചിലെ അപ്പോത്തിന് ഇവടെ അരി തള എ വെള്ളം വെച്ചത് തെളച്ച് വെരും. നമ്മള് വെള്ളം വെച്ചിലേ, വെള്ളത്ത്ക്ക് ഇതൊക്കെ ഇട്ട് കൊട്ത്തിട്ട് നമ്മള് വെൾ വെച്ചിലെ, അപ്പൊ ഈ അരി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, ഒരു മുക്കാൽ ഭാഗ ക് വേവിച്ചെടുക്ക്. നമ്മള് ബിരിയാണിക്കെക്കെ വേവ്ച്ചെട്ക്കണമാതിരി മുക്കാൽ ഭാഗം വേവിച്ചെടുക്ക്
ഹാഹ് വേവ് നിക്
ട്ട് മുക്കാല് മതി. ഇന്ന്ട്ട് ങേ എന്താ പറയാ, അത് ഊറ്റി വെക്ക, ഊറ്റി വെച്ചിട്ട് ഇനിപ്പ ഞമ്മള് ചെമ്പ് വരു പ്പാടൊന്ന്ല്ലെങ്കി ആ ചെമ്പ്ത്തെ വെള്ളൊക്കെ ഒയ്‌വാക്കീട്ട് നമ്മക്ക് ചിക്കനെക്കെ സണ്ണൊഴിച്ചിട്ട് ചിക് ചിക്കനാ ചെമ്പ്ക്കെന്നെ ഏതാലും അടുപ്പത്ത് വെച്ചാണ്ട് പൊക പുട്ച്ചതല്ലെ ഹ അയില് എണ്ണക്കെ ഒയിച്ച് കൊടുത്തിട്ട്, എ സണ്ണ് ഒയ്ച്ച് കൊടുക്കട്ടൊ സൺഫ്ലവറ്
പിന്നെ അത് ഏ ചോറ്കള് തമ്മില് ഒട്ടിപിടി ക്കാതിരിക്കാനോ അതൊ എന്തെങ്കിലും രുചിക്ക് വേണ്ടീട്ടാണോ?
ഒട്ടി പിടിക്കാം വേണ്ടി, ഒ ഒട്ടി പിടിക്കാതെക്കാം വേണ്ടീട്ടാണ് സണ്ണ് ഒയിച്ച് കൊട്ക്ക്ണത്.
ആഹ്
അങ്ങനെ ഈ ചാ പാത്രത്ത്ക്ക് എണ്ണ സണ്ണൊയിച്ച് കൊടുത്തിട്ട് ഈ ചിക്ക് ക്കനമ്മള് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിലേ അതൊന്ന് അത് ചെറുതായിട്ട്ന്നൊരു ഭാഗം ഫ്രൈ ചെയ്തെട്ക്ക നല്ലോണം ഫ്രൈ ചെയ്യര്ത്, കരിയെ കരിയാതൊര് ചുവപ്പ് കളറാക്ണത് വരേ ഒന്ന് ഫ്രൈ ചെയ്തെട്ക്ക
ആഹ് ഈ എന്താണ് ഈ ഒരു എണ്ണേലിട്ടിട്ടാണ് നമ്മള് ഇങ്ങനെ അ അതായത് വല്ലാതെ വേവിക്കണ്ടാലെ
ആഹ് നല്ല വേവ് ഇന്ന്ട്ട് ഒര് ഭാഗം മറച്ചിട്ടിട്ട്, നമ്മളെ ഈ വേവിച്ചച്ച ചോറില്ലേ നമ്മളെ അരി വേവിച്ചെച്ച ത്തിലെ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്ക, ഒര് ലെയറിട്ട് കൊട്ത്ത്ട്ട് അതിന്റെ മുകൾക്കുടെ മന്തിന്റെ പൊടിണ്ടല്ലോ
പൊടി വാങ്ങാൻ കിട്ടുവല്ലേ
പൊടി അമ്മള് മന്തിന്റെ പൊടി നമ്മള് മാഗ്നേറ്റ് ചെയ്തപ്പോ ക കിട്ടൊല്ലോ, നമ്മക്ക് കിട്ടൊല്ലോ അപ്പയ്ല് പകുതി ഇട്ട് ത്ത് വെക്കണം. പകുത്യേ ഇതീക്ക് ഇട്ടൊട്ക്കാൻ പറ്റൊള്ളു. പകുതി വേണ്ട കാൽ ഭാഗം ഇട്ടൊട്ത്താ മതി, ഏ ബി ചിക്കൻക്ക് ബാക്കി നമ്മളവ്ടെ എട്ത്ത് വെക്കണം. ഇന്ന്ട്ട് ഈ ചോറിന്റെ മുകൾ കുടെ ഇട്ട് കൊട്ക്ക, ബിരിയാണി മസാല ഇട്ട് കൊട്ക്കൂലെ അതുപോലെ തന്നെ. പിന്നിം ചോറ്ട്ട് കൊട്ക്ക, മന്തി പൊടി ഇട്ട് കൊട്ക്ക, ചോറ് ഇട്ടൊട്ക്ക പിന്നെന്ത് ചെയ്യണന്നറിയോ അത് കഴിഞ്ഞിട്ട്, പിന്നെ അയിന്റെ മുന്ന തന്നെ അമ്മള് ചി ക്കൻ പൊരിച്ച്ട്ക്കുമ്പൊ അയ്ത്തെ എണ്ണണ്ടല്ലോ, ആ എണ്ണൊന്ന് ചെറുതായ് ട്ട് നമുക്ക് നമ്മളൊര് പാത്രത്ത്ക്ക് മാ റ്റി വെക്കണം എന്തിന്, ഇതിന്റെ മുകൾക്കുടൊന്ന് ഒയ്ച്ച് കൊടുക്കണം, മന്തിന്റെ ആ ടേസ്റ്റെന്തൊക്കെ കിട്ടാൻ വേണ്ടീട്ട്
ആഹ് ആ രുചി ഇതിൽക്ക് വരാൻ വേണ്ടീട്ട്, ഈ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെ?
ഉം എണ്ണൊയ്ച്ച് ടേസ്റ്റ് കിട്ടണം വേണ്ടീട്ട്, അല്ലേ എണ്ണക്കെ ആയിട്ട് വേണല്ലോ ആ മന്തി ആഹ് ഒര് കളറെക്കെ കിട്ടണെങ്കില് ആ ഒര് ക ചുകപ്പ് കളറൊക്കെ കിട്ടണെങ്കില്, ആ എണ്ണ ഒയ്ച്ച് കൊടുക്കണം.
അപ്പൊ കളറ് ഇടുന്നെനേക്കാളും നല്ലത് ഈ എണ്ണ തന്ന ഒഴിച്ചു കൊടുത്താ മതിയല്ലേ?
ഏതെണ്ണ?
ഈ സ്റ്റോക്കായിട്ട് വരുന്ന ഈ എണ്ണ ഒഴിച്ചു കൊടുത്താ തന്നെ ആ കളറ് കിട്ടിക്കോളു അല്ലെ
ആഹ് കളറ് കിട്ടിക്കോളും. വേറെ കളർന്റാവശ്യല്ല കാരണം, നമ്മള് കളറക്കാക്ക്യാണ്ടല്ല നമ്മള് വേവിച്ചെട്ക്കണത് പൊരിച്ച്ട്ക്കണത്, ചിക്കന് ഫ്രൈ ചെയ്തെട്ക്ക്ണത്
ആഹ് അത് ശെരി അത് ശെരി അങ്ങനെ
ക്കെ അല്ലതും ലെയറൊക്കെ ഇട്ട് കൊടുത്തിരു മന്തിപ്പൊടി ഇട്ട് കൊടുത്ത് കനലുണ്ടല്ലോ അത് നമ്മളുടെ തൂക്കപാത്ര ത്തിന് മൂടിയോ ഒരു തട്ടുപാത്രത്തിന് മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ ചോറ്റും പാത്രത്തിന്റെ മൂടിയൊക്കെ സ്റ്റീലിന്റെ ട്ടോ അലുമണി ആയാലും സ്റ്റീലിന്റെക്കൊയയും അതില് കാന അല്ലെ ഒരു കൊറച്ച് കണല് കോരിട്ടിട്ട് ഈ ചോറിന് നടുക്ക വെച്ചെടുക്ക ഒരു ചെറിയ കുഴി കുത്തിട്ട് നമ്മളെ കയ്യിലോണ്ട് എന്തെങ്കിലും ഒരു കുയി ആ അത് നമ്മളെ വെള്ളത്തി ഇട്ടെടുക്ക ചോറ് വേവിക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്ക
ആഹ്
എന്നിട്ട് ആ കനലിൽ നമ്മള് സണ് ഒഴിച്ച് കൊടുക്കുക സണ്ണ ഒഴിച്ച പാട അപ്പം തന്നെ നമ്മൾ ദമ്മിട്ട് വെക്കണം പിന്നെ ആ പുക പുറത്ത് ക്ക് പോവാൻ പാ കണല് നല്ല ചൂട്ണ്ടാവലോ അപ്പൈക്ക് എണ്ണ ഒഴിച്ചടുക്കുമ്പോ പോകങ്ങണ്ട് പൊന്തി വരുല്ലോ ആ പൊക പുറത്തേക്ക് പോണെന്റെ മുന്നെ അടച്ച് വച്ചിട്ട് ദമ്മിലടെ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് നേരം അവിടെ വെക്ക അടുപ്പത്ത് വെക്ക കണല മട്ടോ തീ കത്തിക്കരുത്
ആഹ് ഞാൻ എന്തായാലും ഇത് നാളെ തന്നെ പരീക്ഷിച്ച് നോക്കാ
ആഹ് നാളത്തെ പരീക്ഷച്ച് നോക്കേണ്ടി എന്നാ ആയക്കോട്ടെട്ടോ
ആഹ്